ഹലോ.
ആഹ്.
കേൾക്കുന്നില്ലേ.
ന്തൊക്കെണ്ട്.
ഉം എന്തൊക്കെ വിശേഷം ചായകുടിച്ചാ.
എന്നാ നല്ല വിശേഷം ചായൊടിക്കല് കയിഞ്ഞ് ഇങ്ങനെരിക്
കയിഞ്ഞിരിക്കിലേ എന്ത് ഇന്ന്ണ്ടാക്കിയേ രാവിലെ തന്നെ.
ഇന്ന് ഇവിടെ ദോശ നമ്മളെ പുളി ദോശല്ലാത്ത.
സാധാ ആ അപ്പതന്നെ അര്ച്ചിട്ട് ചുടുന്നത് ലേ.
ആഹ് പൊടി കൽക്കീട്ട്.
പൊടി കലക്കീട്ടണ്ടാക്ക? അതെങ്ങനെ പാക്കറ്റ് പൊടി വാങ്ങിക്കിന്ന.
അല്ല നമ്മുടെ സാധാ പൊടിണ്ടല്ലോ.
പൊ മില്ല്ന്ന് പൊട്ച്ചു കൊണ്ടെക്കുന്നേ.
ആഹ് നമ്മള് ഈ പത്തിരിക്കൊക്കെട്ക്കണ പൊടി.
പച്ചരി മില്ല്ല് കൊണ്ടോയിട്ട് പൊടിച്ചിട്ടാക്ക്ന്നത്.
അതെ ആ പൊടി. നമ്മള് ഉപ്പിട്ടിട്ട് കലക്കു ആ. സാദാ വെള്ളത്തില് ഉപ്പിട്ടിട്ട് കലക്കും നല്ല ലൂസല്ല എന്നാ ചെറിയ ലൂസ്ല്.
ചരി നമ്മളിപ്പ തലേ രാത്രിയിലെ വെള്ളത്ത് കുതിർത്ത് വെച്ചിട്ട് അങ്ങനെ നിങ്ങള് ദോശ ചുടൂല.
അതുംണ്ട് അത് ചെല ഭാഗത്തൊക്കെ അങ്ങനെണ് ഞങ്ങളെവടെ അങ്ങനെയ്ണ്ട്. ഇനി ഈ ദോശ ശരിയായില്ലെങ്കില് ചെല പൊട്യളൊക്കെ വെറൈറ്റി അല്ലേ.
ആഹ് ആ അതെ അതെ.
ആഹ് അപ്പൊ ഓരോ ഒന്നെങ്കി ചെലത് ഒട്ടിപിടിക്കും നമുക്ക്. വേറെട്ത്ത് കിട്ടാപറ്റൂല ചട്ടിന്ന് ചെലത് പെട്ടെന്ന് കി ട്ടും ചെയ്യും നമ്മക്ക് കഴിക്കുമ്പോ ഓരോന്ന് ഓരോന്ന് കിട്ടും ചെയ്യും.
ആഹ്.
അപ്പൊ അതിനൻസര്ച്ച് നമ്മള് ണ്ടാക്കും. പൊടി നല്ലതാണെങ്കില് പൊടി വെച്ചിട്ട് ണ്ടാക്കൂ.
അപ്പീ പൊടിയോണ്ടെന്നെ പത്തിരി ണ്ടാക്കാമ്പറ്റോ
ആഹ് പത്തിരി നൂൽപുട്ട്
നൂൽപ്പുട്ടൊക്കെ ണ്ടാക്കാപറ്റും നൂൽപുട്ട് സാധ പച്ചള്ളത്തിലങ്ങ് ണ്ടാ കൊയ്കൊല്ലേ
അല്ല പത് ന്താ നൂൽപൂട്ടിന്റെ ബാറ്ററിണ്ടാക്കിട്ട് നൂൽപുട്ട്ണ്ടാക്കും
അതാജോയിച്ചെ നമ്മളത് കൊഴച്ചിട്ട്ണ്ടാക്കല്ലേ ചെയ്യാത് പച്ചവെള്ളത്തിതന്നെയാന്നൊ കൊയക്കാ
ല്ല ഇൻക്ക് നൂൽപ്പുട്ട്ണ്ടാക്കാറീല ഹാ
ഉും നന്നായി ഞാൻ ഉണ്ടാക്കണ ന്നാളന്നെ പക്ഷെ പച്ചരീന്റെ പൊടീനെകൊണ്ട് ഞാ ഇ ത്വരെണ്ടാക്കിട്ടില്ല നമ്മള് പത്തലയും പച്ചരീന്റെ പൊടീനെ കൊണ്ട് ണ്ടാക്കിട്ടില്ല
അപ്പൊ അവ്ടെങ്ങനെ നൂൽപുട്ടൊക്കെണ്ടാക്കാ
മറ്റേ പത് പത്തല്ന്ന് പറഞ്ഞ അറിയോ
പത്തല് ൻക്കറില
മറ്റേ അമ്മളെ വേറെ രിയാ പൊടിക്കയ് ന് വേണ്ടിട്ട് പച്ചരിയല്ല പൊടിക്ക മേമ്മള് ചോറ്ണ്ടാക്ന്ന ആഹ് ചോറ്ണ്ടാക്ന്ന അരിണ്ടല്ലോ
പുഴ്ക്കല്ലേരി
ആഹ് പുഴുക്കല്ലരി ആഹ് അര്യാ നമ്മള് പൊടിക്കുവാ അപ്പൊ ആര്യ ആര്യനെ കൊണ്ട നൂൽട്ട് നൂൽപുട്ടേ ല്ലെയട അങ്ങത്തെ സംഭവങ്ങളും മ്മള് പത്തല്
ഇവിടെം ഇവടെ അങ്ങനൊന്നുല്യ ഇവിടെക്കെ അതന്നെ
ആഹ് ഞാന് ദ്വരെന്നാ പച്ചരി പൊടിച്ചിട്ടില്ല ഞാഇത്വരെ പൊട്ഷ്ട്ടില്ല പച്ചരി
പത്തിരി നൂൽപുട്ട് ഈ വരണ ഇലേഡ ണ്ടല്ലോ
ഞാ
അത് വെളിച്ചെണ്ണ പത്തിരി
ആഹ് വെൾച്ചെണ്ണ പ്പത്തിരി നെയ്പ്പത്തല് ഇങ്ങളവ്ടെ വെൾച്ചെണ്ണപ്പത്തിരിയിരിക്കും പെരുഞ്ചീരകക്കെ കൂട്ടീട്ട് ചൂടുന്നതല്ലേ ആഹ് ആഹ് ചറുള്ളിക്കൊ കൂട്ടീട്ട് നെയ്പ്പത്തൽ പിന്നെ പ ന്ന് പറയുന്നത് നിങ്ങള് പത്തിരി എന്ന് പറയുന്നില്ലേ അത് ആ സെയിം സാധനാന്ന് പത്തല്ന്ന് പറിണത് ക്ഷെ നിങ്ങള് പച്ചരീനെ കൊണ്ട് ചുടുന്നു നമ്മള് പു ഴ്ക്കല്ലരീനെ കൊണ്ട് ചുടുന്നു അതാ മാറ്റം നമ്മള് പച്ചരി പൊടി ക്കലില്ല പച്ചരി പെൻഷേനാല് ദോശ ചുടാനാണെങ്കില് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ കുതർത്ത് വെച്ചിട്ട് ആഹ് അപ്പ ശരിക്കും നമ്മള് ദോശ ചുടുമ്പോഅതില് കൊർച്ച് ചോറ്ട്ടിട്ട് അരക്കാ ഷെയ്യ അപ്പൊ നിങ്ങള് പൊടിച്ചു വെക്കുമ്പോങ്ങനെ അതില് ചോ അല്ല ഈ ദോശക്കാണെങ്കിലും കൊർച്ച് ചോറ്ടും കൊർ ചോറാണങ്കി ച് എല്ലാരിക്കും ചോറ് വേണ്ട ചെലരി ഭയങ്കര ഒറപ്പ്ല്ല കോശെ വരൂല്ലേ അതിന്തായാലും ചോറ് കൂട്ടണല്ലോ
ആഹ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമ്മള അതിന് മറ്റേ ഇതുണ്ടല്ലോ കു ഇന്ത് കുക്കറപ്പം പോലത്തര്ത്ണ്ടല്ലോ എന്താപ്പതിന് പറ്യാ നെയ്യ് നെയ്യപ്പല്ല പക്ഷെ കട്ടില്ള്ളരപ്പം
ആഹ് മൻസിലായി
ക്കർലൊക്കെണ്ടാക്കൊല്ലോ ആതക്കീ ആഹ് കലത്തപ്പം
അത് വെര്‌ലിൽട്ട്ട്ടാട്ടുന്ന്യേല്ലേ
യ്യ്
വെര്‌ലിൽട്ടിട്ട്ചെ ആക്കുന്നതല്ലേ
അല്ലാ അദൈ അത് നമ്മൾ ഇതേപോലെ പച്ചരി അരച്ചിട്ട് നമ്മൾ ശർക്കരയൊക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുമല്ലോ.
ചോദിച്ചത് ശർക്കരക്കനെ ഞാൻ വെല്ലംന്ന് ചോദിച്ചത് വെല്ലം ഇട്ടിട്ടാക്കുന്നുന്നത്ല്ലേ.
ഇത് രണ്ട്.
എല്ല ആഹ. ചെരുക്കന് ഇഷ്ട്ട യിര്ന്ന് അത് നനക്ക് മനസിലായി ആ സംഭവം മനസ്സിലായി.
നമ്മ പച്ചിരി തലേന്ന്വെള്ളത്തിിട്ടിട്ട് അല്ലെങ്ക രാവിലെ വെള്ളത്തി. ഇിട്ട് വൈകുന്നേരം അരച്ചിട്ടുണ്ടാക്കും. ഇനിിയ ദോശ അതേപോലെ ആഹ ആ അതും അതേപോലെ തന്നെ രാവിലെ. എന്താ വെള്ളത്തിലടമ്പന്നിട്ട് ത രാത്രി അരച്ചിട്ട്. പിറ്റേത് രാവില ഇപ്പ അതൊക്കെ വന്നിട്ട് നമ്മള്. അതുഴ്ന്ന്ദോശ പോളി ദോശ
ആഹ് ഇഡ്ലിം ദോശ്യഒക്കെ അങ്ങനെല്ലേ
ഇവിടെ ധാസാ സാധാ ദോശാന്ന് പറിണത് നമ്മൾ പൊടി കലക്കീട്ട്
ഉം.
ആാ ഓട്ടദോശണ്ടല്ലോ അതാണ്. അത് നമ്മൾ ഈ പൊടിെ എന്താ അരി അരച്ചിട്ടുണ്ടാക്കും പക്ഷെ അത്. ചട്ടിടോ അതുപോലെ ഇരിക്കും.
അതപ്പൊ നിങ്ങള് ചട്ടി ഇട്ട് എനക്ക് തോന്ന്ന്നു നിങ്ങള് പറയുന്നത് മറ്റേ ഓട്ടടാന്ന് പറഞ്ഞ സംഭവാ പറയുന്നത് ദോശ
അത് വേറെ ഓട്ടട വേറേണ്ട് ഓ നമ്മളിതേ പോലെ തന്നെ പൊടി കലക്കീട്ട് ഓട്ടട കൂടുതലും നമ്മള് അടുപ്പത്തെല്ലേ ഉണ്ടാക്കുക
അത് അടുപ്പ അടുപ്പത്ത് വേറെതന്നെ പാത്രംണ്ടല്ലോ അയിന്
ആഹ് ചെറിയ കുണ്ടുള്ളൊരു ചട്ടി ഉണ്ടാവും ക്ഷെ ഈ അപ്പത്തിന് വേറെ ചട്ടിയുണ്ട്
ഇത് അടുപ്പത്ത ണ്ടാക്കുവ
അടുപ്പത്തല്ലേ ഇത് അടുപ്പത്തു ഉണ്ടാക്കാം പക്ഷെ ഗ്യാസ് വേണമെങ്കി പെട്ടെന്ന് പെട്ടെന്ന്
നോൺ സ്റ്റിക്കിന്റെ പത്രത്തിലല്ലെ ഉണ്ടാക്കുവാ
അല്ല ദോശച്ചട്ടി ഉണ്ടാവു
ആഹ്
അല്ല ദോ പുളി ദോശക്കൊക്കെ ദോശക്കല്ലല്ലേ
ഞാൻ എല്ലാം നോൺസ്റ്റിക്കിന്റെ പാത്രത്തിലാ
തന്നെ ഒരുവിധംന്നല്ല ഒട്ടുമിക്ക ദിവസങ്ങളിലും ദോശ ഗ്യാസ് അങ്ങനല്ല നമ്മള് നൂൽപുട്ട് പത്തിരി ഓട്ടട അങ്ങനത്തൊക്കെ നമ്മളെ കൂടുതലുമടു തന്നാ ഉണ്ടാക്ക്ക ഓഹ് നൂൽപുട്ടൊക്കെ ആവി വന്നാ വേവൂല്ലേ ഓട്ടടയും ചെറിയ തീയില് അങ്ങനെ ഉണ്ടാക്കാള്ളതല്ലേ
ആഹ് ഓട്ടട എന്തായാലും പിന്നെ അടുപ്പിൽ വക്കുന്ന പാത്രം തന്നെ ചട്ടി പോലത്തൊരു സംഭവം അല്ലേ മഞ്ചട്ടി മണ്ണിന്റെ എന്തോ സംഭവല്ലേ
ആഹ് മൺചട്ടിയില് ചെറിയ കുഴിയള്ള
ആഹ് ഓട്ടടെന്നും ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല
പിന്നെ ഇതിനൊക്കെ എന്താ ദോശക്കൊക്കെ ഒരേ തീ വേണം
ആഹ്
അപ്പൊ നമ്മള് എന്താ ഒരു ഒന്ന് ഉണ്ടാക്കണ റെഡി ആയില്ലെങ്കില് പിന്നെ അടുത്ത നാലെണ്ണോം റെഡി ആവൂല
അപ്പൊ അധികം ബുദ്ധിമുട്ടാ നിക്കൂല നേരെ ഗ്യാസ്മേക്കന്നെ നമ്മൾ ചാടും അങ്ങനെ നിങ്ങള നിങ്ങളവിടെ പച്ചരി അരച്ചിട്ടവൂല്ലേ ഉണ്ടാക്കുക ഹലോ
നമ്മള
ഹലോ കേക്ക്ണില്ലേ?
ദോശക്ക് ന്ത്‌ ണ്ടാക്ക്ല്ന്ന്?
ആഹ് അപ്പൊ അവ്ടെ പത്തല്ന്ന് പർഞ്ഞാ പത്തിര്യാ?
ആഹ് പത്ത് നിങ്ങള പത്തിരിന്ന് ർഞ്ഞാ നല്ല പേപ്പർ പോലെ നൈസാരിക്കൂല്ലേ നമ്മള്ത് ചെറിയൊരു വണ്ണണ്ടാവും.
ന്നീ ചെറിയ നാ പ്രസ്സ്മ്മേ അമർത്തിയിട്ട് ഇണ്ടാക്കണതാണോ?
ആഹ് അങ്ങൻത്തന്നെ പ്രസ്സ്ലമർത്തിയിട്ടന്നെ ഇണ്ടാക്ക
ആഹ് നമ്മള്വടെ ഇതാക്കാ ചെയ്യാ
ഉം
ചപ്പാത്തി ണ്ടാക്ക്ണ പോലെ
ആഹ് ചപ്പാത്തിം പൂര്യം ഇതെല്ലം പ്രസ്സ്തന്നെ ണ്ടാക്കും.
മ് ബടെ നേരെ മർച്ചാണ് നമ്മള് എന്താപ്പ അതിന് പറയാ നമ്മള് കൈയ്യോണ്ട് ഇങ്ങനെ
കയ്യോണ്ട് ആ കോല് വെച്ചിട്ട് പര്ത്തീട്ട് അങ്ങനാ ചെയ്യല്. ഉം കണ്ടിട്ട്ണ്ട് വീഡ്യോലും കണ്ടിട്ട്ണ്ട് നിങ്ങളെ അവ്ടെ ണ്ടാക്ക്ന്നെ.
ഓലെ നെയ്പ്പത്തലൊക്കെ നമ്മള് കയ്യോണ്ടെന്നേ ണ്ടാക്ക.
ഞങ്ങള് എല്ലം പ്രെസ്സിലാണ്ടാക്കല് നെയ്പത്തലും പൂരിം. ന്റെ പ്ര
ആ ഭൂരി ന്താണ് പ്രസ്സാണ്. ഭൂരി നമ്മള് കൊഴച്ചിട്ട് നേരെ ന്താ പ്രസ്സ്മ്മ വെച്ചിന്നമർത്തും. അപ്പൊ ചെറിയ കട്ടില് കിട്ടിട്ട് ആഹ് പിന്നെത് പെട്ടെന്ന് പെട്ടെന്ന് ലെ ഉണ്ടാക്കാ പറ്റുള്ളൂ മ്മക്ക് ണ്ടാക്കി വെക്കാനും പറ്റൂലല്ലോ.
ഇല്ല ആഹ്
ഉം
സമയത്ത് ണ്ടാക്കി കൊട്ക്ക ഞാനിപ്പം മക്കള് കഴിച്ചിട്ട് പോയി. അവര്ക്ക് ണ്ടാക്കി. ഇനിയിപ്പോ കെട്ടിയോന് എണീറ്റിട്ടില്ല. എണീട്ടി ആദ്യംണ്ടാക്കികൊട്
അല്ല നമ്മള് ണ്ടാക്കി വെക്കും. ന്ന്ട്ട് ചൂടാറാത്ത പാത്രക്കെ ണ്ടാവൂലെ?
ശെ പൂര്യെല്ലാം ഇങ്ങനെ ഒരു എന്താ പറയാ എന്തോ ഒരു പോലെ നിക്കൂലേ? എനക്ക് അങ്ങനെ കാണുമ്പോ എന്തോ ആഹ് അല്ല ചൂട്ണ്ടാവും പക്ഷെ എന്തായാലും ഒന്ന് ആ ആ ബോള് പോലെ ആവുന്നതെല്ലാട അമർന്നു പോവൂല്ലേ? നക്ക് അന്നേരം ന്തോ പൊല്യവും. ഉം തണുക്കും അതാണ്. ഞാന അതോണ്ട ആ സ്പോട്ട്തെന്നെ ണ്ടാക്കി കൊടുക്കാ ചെയ്യാ. അരിയവ്ടെ ആക്കി വെക്കും. പിന്നെ ണ്ടാക്കാ വെല്ല്യ പണില്ല്യേലോ.
അത്ങ്ങള് പൊട്യേണ്ടെന്നെല്ലേ ണ്ടാവ?
ആഹ് അത് ആട്ടപ്പൊടി വാങ്ങി ആഹ് വാങ്ങിട്ട്
വാങ്ങാറാ?
ഉം ആട്ടപ്പൊടി വാങ്ങീട്ട് ശെയ്യും.
ത് റേഷൻ കടേന്ന് അങ്ങനെ കിട്ടൂലെ?
ആഹ് അവ്ട്ന്നായാലും പൈസക്കെന്നെ വാങ്ങിക്ക്ണ ല്ലെ?
ആഹ്
ഉം.
ഉം അപ്പൊ ങ്ങളീ നമ്മളെ ഇവ്ട്ത്തെ ദോശന്നു ണ്ടാക്കല്ണ്ടാവൂലലേ?
ഇല്ല ഇല്ല ഇങ്ങള് ഇങ്ങളെ ഭക്ഷണം മാറ്റാൻ തോന്നുണ്ട് ശെരി. ഓരോന്നൊന്നും കേട്ടാ പോലും ശെ ശെരി ക്കും പർഞ്ഞയ്ഞ്ഞാ ഒരു പോലെള്ള ഭക്ഷണങ്ങളാ. പഷേ നിങ്ങൾ പറയുന്ന പേരുമാറ്റം നമ്മൾ പറയുന്ന പേരുമാറ്റം. അതുകൊണ്ട് വെര്ന്ന മാറ്റാ ആന്ന്
മാറ്റണ്ട്.
മാറ്റണ്ടാവും മ് മാറ്റുണ്ടാവും ഇങ്ങളങ്ങനെ പലഹാരങ്ങളെല്ലാം ഇണ്ടാ കൂലല്ലോ കൊറെ ഇണ്ടാക്കല് ഇണ്ടാ ഈ നോമ്പിനെല്ലം ഈ വൈ
ന്നാ നോമ്പിന് നമ്മള് സമൂസ മെയിനായിട്ട് സമൂസ പഴംപൊരി ഉള്ളി വടാ
അങ്ങനെല്ലേ ആക്കൂല നമ്മളീ പഴംമ്പോരിയോ ഉള്ളി വ നമ്മള് നോമ്പി തൊടാത്ത സംഭവങ്ങളാ. സാധാരണള്ള ദിവസങ്ങളില് അങ്ങന്നെ ആ പപ്പ്സ് എർച്ചി വടാ അങ്ങൻനത്തെ കട്ട്ലെറ്റ് ഇങ്ങൻത്തെ വെല്ല്യ വെല്ല്യ കടികളെ നോമ്പിന് ഉണ്ടാക്കു. കല്ല്മ്മ
ന്നാ അതെന്നെ ഞങ്ങളും പപ്പ്സ് അതേപോലെ കട്ട്ലൈറ്റ് ഒക്കെ ഇണ്ടാക്കും പഷെ അതൊക്കെ മിനിമം ചുരുക്കം ദിവസങ്ങളിലാ അങ്ങനെ.
ആഹ് നമ്മുക്ക് എല്ലാ ദിവസം രണ്ടും രണ്ട് മൂന്നും കടികൾ നമുക്ക് വേണം പക്ഷെ പൊതുവേ നിങ്ങളുടെ അടുത്ത് കാണല് പത്തരിയും കറിയും ഉണ്ടാവും എന്തെങ്കിലും ഒരു കടി അങ്ങനെയല്ലേ ഇങ്ങള് ഉണ്ടാവ നമ്മൾ ആ അതെല്ലാം തറാവിഹ് കഴിഞ്ഞിട്ടേ തിന്നല്ലോ നി പത്തിരിയും കറിയും
ഞങ്ങളും അങ്ങനെ തന്നെന്ത എന്താക്കി നേരം നമ്മള് വെള്ളം കുടിച്ച് നോമ്പ് തുറക്കും പിന്നെ പൊരിച്ച കടികളൊക്കെ കഴിക്കും പിന്നെ തറാവി നിസ്കാരോക്കെ കഴിഞ്ഞിട്ട് രാത്രി കിടക്കാൻ നേരത്ത് ചായയും കടിയും കുടിക്കും അങ്ങനെ പക്ഷെ അധികം പൊരിച്ചകടി ഉണ്ടാക്കൂല എന്നള്ളു വെള്ളം ഇണ്ടാവും രണ്ടു തരം വെള്ളം ആഹ് ഓക്കെ ഓക്കേ ഓക്കെ